ആഹ എന്തണ്ട് വിശേഷം ആഹ സുഖട്ടിരിക്കുന്നു അവിടെ ആഹ ആഹ് ആഹ് എന്ത് ചെയ്യുവായിരുന്നു
പിന്നെ ആഹ ഇനി ഒരു കടയിൽ പോകണം ഡ്രസ്സ് എടുക്കാൻ കടയിൽ പോകണം അവര് ആഹ കൊറ സമയം ഇല്ലായിരുന്നു ഉച്ചക്കൊക്കെ ഒരു ബിരിയാണി വെക്കായിരുന്നു
ആഹ
ആഹ ആഹ ചിക്കൻ ബിരിയാണി വെക്കുവായിരുന്നു ഉച്ചയ്ക്ക് അതൊണ്ട് പിന്നെ ഇന്ന് എല്ലാരും ഉണ്ട് ആഹ നല്ല അടിപൊളിയായിരുന്നു
ഇന്നെന്തേലും വിശേഷം ഉണ്ടായിരുന്നോ
ഇല്ല ഇല്ല എല്ലാരും ഉണ്ടായിരുന്നു വീട്ടിൽ എല്ലാരും വിരുന്നുകാരുള്ളത് കൊണ്ട് സ്പെഷ്യലയിട്ട് വെച്ചതാണ് പിന്ന ആ ചിക്കൻ പൊരിച്ച് വെച്ചത് പൊരിച്ച് ആഹ ചിക്കൻ പൊരിച്ച് പിന്നെ അത് ദമ്പലെ ചിക്കൻ ആക്കി ആഹ അന്ന് നല്ല ടേസ്റ്റ് ആണ് അപ്പം ഉച്ചയ്ക്ക് അത് കഴിഞ്ഞ് പിന്നെ സമയം കിട്ടില്ല പിന്നെ ഇനിയിപ്പ രാത്രിയിൽ അടങ്ങാന്ന് വിചാരിക്കു
പക്ഷെ രാത്രി പോയി നമുക്ക് കളറ് കറക്റ്റ് ആയിട്ട് കിട്ടത്തില്ല മനസ്സിലാത്തില്ല നമ്മള് പകല് പിന്നെ നോക്കുമ്പോ ആ കളറായിരിക്കത്തില്ല
ആഹ
ഉം രാത്രി പിന്നെ അവർക്കും ബുദ്ധിമുട്ടും കൂടെ കാണിക്കും ുഎടുത്തിടാനേ
ആ എടുത്തിടാൻ
രാവിലെ ഇട്ട് വൈകിട്ട് വരെല്ല ജോലി ചെയ്യുന്നല്ലേ ഉം പിന്നെ എങ്ങനെയെങ്കിലും അവരെല്ലാം പറക്കി ഒതുക്കി വെക്കുന്ന സമയത്ത് ചെല്വാന്ന് അവർക്കൊരു ബുദ്ധിമുട്ട്
ആഹ ഞാൻ ഓൺലൈനിൽ നിന്നായിരുന്നു മേടിക്കുന്ന മെറ്റീരിയൽസ് മേടിച്ച് തയ്ക്കുയിരുന്നു
ആ ഓൺലൈനിൽ നല്ല മെറ്റീരിയൽ മീഷോയിലൊക്കെ നല്ല ഇപ്പം ചുറദാറുകളൊക്കെ ക്കെ നല്ല രസമുള്ള കടക്കുന്നു ഞാൻ കൊറെേ എണ്ണം ലൈക്ക് ചെയ്തിട്ടിട്ടുണ്ട്
മീഷോയിന്നും മേടിക്കൂ അല്ലേ
ആഹ് മീഷോയിന്ന് ഒത്തിരി മേടിച്ചിട്ടുണ്ട് പിന്നെ ആഹ് ഒരുപാട് കൂടിയതൊന്നും മേടിക്കത്തില്ല കുറഞ്ഞതൊക്കെ പിന്നെ വന്നിട്ട് കൊള്ളത്തില്ലെങ്കിൽ നമ്മുക്ക് തിരിച്ചയക്കാമല്ലോ
ആഹ് തിരിച്ചയക്കാൻ പറ്റും
ഉം ഞാനങ്ങനെ തിരിച്ചയച്ചിട്ടും ഉണ്ട് ഇഷ്ടപ്പെടാത്തതൊക്കെ
ആഹ് ജീൻസ് ഒക്കെ മേടിക്കു പാന്റ്
ആഹ് പാന്റ് ഇപ്പൊ ഞാൻ ഒരെണ്ണം ഓർഡർ ചെയ്ത് ണ്ട് നേരത്തെ ഒരു പാന്റ് ഞാൻ മേടിച്ചായിരുന്നു പക്ഷെ അത് ഇട്ടിട്ട് അങ്ങ് കീറി അപ്പം
ആഹ്
ഇപ്പൊ ഞാനൊരു പാന്റിന് ഓർഡർ ചെയ്തേക്കുന്നു അതേ സെയിം തന്നെ ജീൻസിന്റെ ആ പക്ഷെ നമ്മുക്ക് പെട്ടെന്ന് ജീൻസ് ആണെന്ന് തോന്നത്തില്ല നമ്മുക്ക് പെട്ടെന്ന് നല്ല സുഖമായിട്ട് ഇടാനും ഒക്കെ പറ്റും ഉം അപ്പൊ ഒരെണ്ണം ഇപ്പ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് വരും
ആഹ് ജീൻസ് ഒക്കെ എല്ലാത്തിന്റെയും കൂടെ ഇടാൻ പറ്റും ബ്ലാക്ക് ആക്കെ
ബ്ലാക്ക് ആവുമ്പം ഒന്നും കൂടെ എല്ലാത്തിന്റെയും കൂടെ ചേരും അപ്പൊ ഇനിയിപ്പോ സ്കൂളൊക്കെ തുറക്കുവാണെങ്കിൽ ഉം എവിടെങ്കിലുമൊക്കെ നമ്മള് ജോലിക്കൊക്കെ പോണമെങ്കിൽ സ്ഥിരം ഇടാനല്ലേ അപ്പൊ ജീൻസിന്റെ ആവുമ്പോം നല്ലതാ കുറച്ചു നാൾ കിടക്കും
ആഹ്
മറ്റേത് കീറിയെങ്കിലും ഞാൻ ഒരുപാട് നാള അത് ഇട്ടായിരുന്നു
ആഹ് ആഹ് ജീൻസ് ഒരുപാട് നാള് കടക്കും ഉം കളർ ഉം കളർ പോയാലൊന്നും പെട്ടെന്ന് അറിയത്തില്ല ജീൻസിന്റെൊക്കെ കളർ പോയി ആഹ്
ഉം വല്യ കുഴപ്പ ഇല്ല
ആഹ് ആഹ്
ഉം പിന്നെ ചുരിദാറൊക്കെ ഞാൻഇട്ടിട്ട് എടു നമുക്ക് ഇഷ്ടപ്പെട്ടില്ല ഇഷ്ട കൂടുതലും ഇഷ്ടപ്പെട്ടിട്ടുള്ളതാ അഥവാ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മുക്ക് തിരിച്ച് അയക്കാലോ
ആഹ് ആഹ്
ഉം വലിയ വില കടയുടെ അത്ര കട പോന്ന മെനക്കേട് പിന്നെ അത് നോ നോക്കുന്ന പാട്
ഉം ആന്ന് പാടാ അതെല്ലാം പോ പോക്കും വരവും എല്ലാം പാടാം
ഉം ഇതിനകത്ത് പിന്നെ നമ്മള് ഈ നമ്മള് കാണുന്ന അത്ര ഭംഗി നമ്മള് മനസ്സിൽ കണക്കൂട്ടരുത് അവര് ആഹ് അത്രയും കൊണ്ട് അവരില്ലെ മോഡൽസ് ഒക്കെ നിന്ന് ഭയങ്കര നല്ല ഇതിലത്തൊക്കെ നിന്ന് എടു എടുക്കുന്നല്ലേ ഫോട്ടോ ഒക്കെ അത്രേഒരു എഫക്ട് വരുന്ന തുണിക്ക് കാണത്തില്ല
ആഹ് ആന്ന് തുണി നമ്മള് അറിയാനൊക്കത്തില്ല തുണിയുടെ മെറ്റീരിയൽ ലൊക്കെ പിന്നെ നമ്മള് ആഹ് അപ്പ അതില് നമ്മള് അടിച്ചു കൊടുക്കും ഉം അല്ലെങ്കി നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് തിരിച്ചയക്കാനും പറ്റും കൊഴപ്പമില്ല ഉം ഇപ്പൊഴും കൂടുതലും മെറ്റീരിയൽസാ മേടിക്കുന്നത് മെറ്റീരിയൽ മേടിച്ച് തയ്ക്കുവാണ് ആഹ് പിന്നെ
മറ്റുള്ളതാണ ഇടുന്നെ
ആഹ് സ്ലിറ്റുള്ളതാണ് ഇപ്പം കൂടുതല് ഇടുന്നത് കാരണം
മറ്റുള്ള നല്ല ഷാ വലിയ ഷാളൊക്കെ ഉള്ള നല്ല ഇപ്പ ഉള്ള ഇപ്പോ ഒരുപാട് ഞാൻ ഈയിടയ്ക്ക് മീശോയിൽ കണ്ടായിരുന്നു
ആഹ് ആഹ്
കഴിഞ്ഞ ദിവസൊക്കെ ഞാൻ നോക്കിയപ്പം സ്ലിറ്റുള്ള ചുരിദാറ് നല്ല പാന്റോക്കെ നല്ല പലാസ പാന്റൊക്കെ ഉള്ള
ആഹ് ആഹ്
ഉം നല്ല ഭംഗിയുള്ള സാളൊക്കെ വല്യാ ഷാളും ഉം
അതേ ഉം ഉം
പക്ഷെ എനിക്ക് കൂടുതലും എനിക്ക് അംബ്രല ഷൈപ്പ ഇഷ്ടം
ആഹ് അംബ്രല്ലാ നല്ല രസ
ആഹ് കോട്ടന്റെ അംബ്രല പോലത്തെ ഉണ്ട് കോട്ടന്റെ ഇതുപോലെ ഇങ്ങനെ ക്രോസ്സ് ലൈൻ കുർത്തി അത് കോട്ടന്റെ അത് നല്ല രസാ
ഏത് കളറ കൂടുതല് ഇഷ്ടം
ഞാൻ എല്ലാ കളറും എനിക്കിഷ്ടമാ എനിക്കിപ്പം ഉള്ളത് കൂടുതലും പച്ച പച്ച പച്ചയ പലതരത്തിലുള്ള പച്ചയ ഉം പിന്നെ ചുമപ്പൊക്കെ എനിക്കിഷ്ടവാ
മ്മ്ഹ്
ചുമപ്പും പിങ്കും പിങ്ക് കളറൊക്കെ ഇഷ്ട
ആഹ് ആഹ് പിങ്ക് എല്ലാം നല്ല പിങ്കൊക്കെ നല്ലതാ നല്ല കളറാ പിങ്കൊക്കെ ആഹ് ഇനി ഇപ്പം പെരുന്നാളിനി മേടിക്കണം എന്ത
ആഹ് ഞാൻ പിന്നെ ആഹ് ഞാൻ ഈ ഇട ക്കൊക്കെ എടുത്തത് കൊണ്ട് ഇനിയിപ്പം മേടിക്കേണ്ടാന്ന് എനിക്ക് മേടിക്കുന്നില്ല പിന്നെ പിള്ളേർക്ക് സ്കൂളൊക്കെ തുറക്കുവല്ലേ അതുകൊണ്ട് അവർക്കൊക്കെ മേടിച്ച് അവർക്ക് കൂടുതലും വേണവല്ലോ യൂണിഫോമൊക്കെ ഇനി തയ്ച്ച് കി ട്ടാൻ കുറച്ച് താമസം എടുക്കും മ്മ്ഹ് അപ്പൊ അതുവരെ ഇങ്ങനെ ഇട്ടോണ്ടൊക്കെ പോവാൻ വേണം മഴയും കൂടെ ആവുമ്പോ പി ന്ന പറയണ്ട അത് ഉണങ്ങി കിട്ടാൻ പിള്ളേരുടെ ജീൻസൊക്കെ ഉണങ്ങി കിട്ടാൻ ഭയങ്കര
ആഹഹ് പാടാണ്
മ്മ്ഹ്
പിന്നെ രാത്രി ആഹ്
ഇരിക്കുന്നു
ആഹ് പിന്നെ ഇന്ന് രാത്രിയില് എന്തോ പരിപാടി
രാത്രിന്ന് ചോറ് തന്നെയ നമ്മള് കഴിക്കുന്ന പിള്ളേ ചോറ് പിന്നെ ചില ദിവസൊക്കെ ഇന്നലെയൊക്കെ മാഗി മേടിച്ചായിരുന്നു അത്ണ്ടാക്കി ക ക്കുമ്പ പിന്നെ വേറൊന്നും വേണ്ട അവർക്ക്
ആഹ് ആഹ്
പിന്നെ വല്ല മുട്ടൊക്കെ പുഴുങ്ങിയൊക്കെ കഴിച്ചു അങ്ങനെയൊക്കെ പിന്നെ ചോറ് ചേല ദി വസം കഴിക്കും ചിലപ്പോ കഴിക്കത്തില്ല
ആഹ്
ചപ്പാത്തിയൊക്കെ മേടിക്കുന്ന ദിവസം പിന്നെ അതങ്ങ് കഴിക്കും
ആഹാ
ഉം അങ്ങനെ രാത്രി ഇനി പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കാ ഇപ്പം വിചാരിക്കുന്നില്ല
ആഹാ
ഉം അങ്ങനെ ഇരിക്കുന്നു
ആഹ് രാ ആ ഞങ്ങള് ഇവിടെ രാത്രി ഇനി എവിടെങ്കിലും പോണം പിന്നെ എവിടെങ്കിലും കടയിൽ പോയി ഐസ്ക്രീമോ എന്തെങ്കിലും കഴിക്കണം അങ്ങി ക്കിന്ന് പിന്നെ പിന്നെ ഇനി സ്കൂള് തുറക്കുവാ അയിന്റെ അതിന്റെ തിരക്കുകളൊക്കെ ആയിരിക്കും പിന്നെ പിന്നെ ഉം പിന്നെ ഏ ക്ലാസ്സിനൊക്കെ പോണം ആഹാ ഓൺലൈനായിട്ടു ക്ലാസ്സുണ്ട് ആഹ് പി എസ് സിയുടെ ക്ലാസിന് പോന്നുണ്ട് അതെല്ലാം ആഴ്ച്ചേല് മൂന്നോ സോ ഉണ്ട് ക്ലാസ് അപ്പൊ അതിനെല്ലാം പോണം ആഹാ അങ്ങനെ ഒരുപാട് അപേക്ഷയെല്ലാം കൊടുത്തേക്കുന്ന് അപ്പൊ അതിനെല്ലാം പോണം. ആഹ് ഉണ്ട്. ഒരു പരീക്ഷ വര്ന്ന്. അപ്പൊ അതിന് കൊടു ആഹ് പഠിക്കാരുന്നു, പഠിക്കുന്നുണ്ട്, കൊറവാ. എന്നാലും ഫോണിൽ നോക്കിയിരിക്കും യൂട്യൂബില്. ഉം.
ഒരു ദിവസം ആറ് മണിക്കൂറെങ്കിലും നമ്മള് പഠിക്കണം.
ആഹ് അതെ.
അതായത് നമ്മള് ആഹ് അലാറത്തിനാത്ത് നമ്മളൊരു ടൈമറ്ന്ന് പറയുന്ന ഒരു സംഭവണ്ട്.
ഉം ഉം.
ഈ ടൈമർ വെക്കണം ആറ് മണി
ഉം ഉം ഉം ആന്ന്. ഉം.
രാവിലെ ആറ് മണിക്കൂറത്തേക്ക് ടൈമർ വെച്ചിട്ട് നമ്മള് പഠിക്കുന്ന പഠിക്കുന്ന സമയത്ത് ഈ ടൈമർ ഓണാ ക്കി ഇട്ടേക്കണം. എന്നിട്ട് പഠിത്തം കഴിയുമ്പോ ഓഫ് ആക്കണം. ടൈമർ ഓഫാക്കണം. അങ്ങനെ വരുമ്പം നമ്മള് ഒരു ദിവസം ഈ ആറ് മണി ക്കുറ്ന്ന്ള്ളത് നമ്മള് കൃ അതത്രയും തന്നെ ടാർജറ്റായിട്ട് നമ്മള് കാണണം. അത്രയും ഫിനിഷ് ചെയ്യുന്നുണ്ടോന്ന് നോക്കണം. എങ്ങനെയെങ്കിലും ദിവസ് വും ആറ് മണിക്കൂർ തന്നെ പഠിക്കാൻ നോക്കണം. അതീ കൊറയാതെ കൂടാം, കൂടുന്നോണ്ട് കൊഴപ്പില്ല. അതീ കൊറയാതെ പഠിക്കണം അങ്ങനെയാ ആഹ് മിക്കവരും പഠിക്കുന്നെ. ഇതുപോലെ നമുക്ക് എത്ര സമയം വേണമെങ്കിലും ടൈമറ് വെ ക്കാം. രാവിലെ വെക്കണം. എന്നിട്ട് ഓഫ് ആക്കാൻ മറക്കല്ല്. പഠിത്തം കഴിയുമ്പോ ഓഫാക്കണം വീണ്ടും പഠിക്കാൻ തൊടങ്ങുമ്പോ ഇടണം. അങ്ങനെ ഒരു ദിവസ് എത്ര മണിക്കൂറ് നമ്മള് പഠിച്ചെന്നുള്ളത് അതിനാത്ത് അറിയാൻ പറ്റും. അപ്പൊ നമ്മള് ഒരു ദിവസ് ആറ് മണിക്കൂറ് പഠിക്കാ എന്നുള്ളത് നിർബന്ധവാക്കി എട്ക്കണം. അപ്പം നമ്മള് വൈകീട്ട് ഒക്കെ ആകുമ്പോ ഒരു നാല് മണിക്കൂറ് ഒക്കെ ആയോള്ളെങ്കി അപ്പൊ നമുക്ക് ടെൻഷൻ ആവും. അയ്യോ ഇന്ന് നാല് മണിക്കൂറെ ആയോള്ളല്ലോ, എങ്ങനെയേലും കൊറച്ച് സമയോടെ കണ്ടെത്തി നമ്മള് അപ്പോ ഈ ആറ് മണിക്കൂർ ഫിനിഷ് ചെയ്യാൻ വേണ്ടീട്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. ഉം അങ്ങനെ, അപ്പ അങ്ങനെ നമുക്ക് ആ ഒരു ഭാഗം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാത്.
ഉം. ഒരുപാട് പേര് ജോലി കിട്ടുന്നു. അപ്പം ആഗ്രഹവാണ് ഇവരൊക്കെ എങ്ങനെ പഠിക്കുന്നു നമ്മ ക്കതിനൊന്നും
മോട്ടിവേഷൻ ക്ലാസ്സൊക്കെ നമ്മള് കേൾക്കണം ആദ്യം. പഠിക്കുന്നതിന് മുന്നായിട്ട് ഒരു മോട്ടിവേഷൻ ചെറിയ ഒരു മോട്ടിവേഷൻ ക്ലാസ്സൊക്കെ കേട്ടാ നമുക്ക് പഠിക്കാനുള്ള ഒരു
ഉം.
പിന്നെ സ്റ്റിക്കിനോട്ട് നല്ല ഒരു ഐഡിയയാ പഠിക്കുന്നതിന്. നമ്മള് പഠിക്കുന്ന മറന്നു പോകുന്ന കാര്യങ്ങള് നമ്മള് സ്റ്റിക്കി നോട്ടെന്ന് പറയുന്ന ഒരു പേപ്പറ് മേടിക്കാൻ കിട്ടും. അത് മേടിച്ചതിനാത്ത് ചെറിയ ചെറിയ പോയിന്റുകളൊക്കെ എഴുതി ഫിത്തീലിങ്ങനെ നമ്മള് പഠിക്കുന്ന ഭാഗത്ത് ഒട്ടിച്ചുവെക്കും. അപ്പൊ നമുക്ക് എപ്പളും ഇല്ലേ ബുക്ക് തൊറന്ന് നോക്കണോന്നില്ല.
ആഹ്.
തൊറക്കാതെ തന്നെ നമ്മക്
അത് ഇമ്പോർട്ടന്റായിട്ടുള്ള പോയിന്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്, അത് നോക്കിയാ. ഉം. ആഹ് വർഷങ്ങള് പഠിക്കാനാവ്മ്പാ ഒരുപാട് പാട്.
ഉം അപ്പൊ എന്തേലും പിന്നെ കോഡുകൾ ഉപയോഗിച്ച് പഠിക്കാം. എന്തെങ്കിലുവൊക്കെ കോഡുകളൊക്കെ ഉപയോഗിച്ച്.
ഉം അതെ. ഇപ്പൊ കോമ്പറ്റീഷൻ കൂടുതലാ. അപ്പം പിന്നെ നല്ലതുപോലെ പഠിക്കേണ്ടി വരും.
ആഹ് അങ്ങനെ ഓരോ ഐഡിയകളൊക്കെ, നമ്മളല്ലാതെ കാണാതെ പഠിച്ച് പഠിക്കാനൊക്കെ ഭയങ്കര
ഉം പാടാ.
നമ്മള് പത്തെണ്ണം പഠിക്കുമ്പോ നാലെണ്ണം മറന്നുപോകും. പിന്നെ റിവിഷൻ ചെയ്യണം. പഠിച്ച കാര്യങ്ങളൊക്കെ.
ആ ഓക്കെ ഓക്കെ ശരി എന്നാ. ആ ആ എന്നാ ആ ഓക്കെ എന്നാ ശരി.
ശരി ഉം.